ഓഹ്
ആഹ് കേക്കുണ്ടോ
കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
ആഹ് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഫ്രീ ആയിരിക്കൂല്ലേ
ഉം ഫുഡ് കഴിച്ച് ഫ്രീ ആയി പറഞ്ഞിട്ട് കാര്യമില്ല മക്കള് ഇപ്പം വരും സ്കൂളിട്ട് ഇവിടെ മൂന്നരക്ക് സ്കൂള് വിടും
നേരത്തെ എത്തൂല്ലേ
മൂന്നരക്ക് വിടും അഞ്ച് മിനിറ്റേയുള്ളു സ്കൂൾക്ക് മൂന്നേ മുപ്പത്തഞ്ച് നാപ്പതിനൊക്കെ ഇവിടെത്തും
മഴയൊക്കെയില്ലേ അവിടേക്ക്
ഉം ഇപ്പൊ മഴ ഇണ്ടായി ഒന്ന് പെയ്ത് തോർന്നു അതിന്റെ ഇടയിൽ കുറച്ച് നേരം വെയിലുണ്ടായീട്ടാ
ആഹ്
പിന്നെ എന്തൊക്കെ
വേറെന്തൊക്കെ എന്താ ഫുഡ് ഉണ്ടാക്കിയെ ഓഹ്
ഉം വൈകുന്നേരം എന്താ ഇനി ചായക്കടി
ചായക്കടി ഒന്നും ആഹ് ചിലപ്പം ഇണ്ട ഇണ്ടാക്കും ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും അല്ലെങ്കില് എന്തെങ്കിലോട്ട് ബേക്കറി എന്തെങ്കിലോ
ആഹ്
എന്തെങ്കിലും അവല് കൊണ്ടുരും പണി കഴിഞ്ഞ് വരുമ്പോ ഓരോ ചില സമയത്ത് ഓരോ ഇതാണ് എപ്പോളൊന്നും ഇണ്ടാവൂല്ല
ഉ ചൽപ്പ നമ്മള ഉണ്ടാക്കും ചെയ്യും ചെപ്പോ അവര് കൊണ്ടരും ചെയ്യും അങ്ങനെ ഉണ്ടാവൂലേ
നിങ്ങ ഇണ്ടാക്കലണ്ടോ
ഉം ആഹ മിക്കവാറും ഉണ്ടാക്കും അധികം കടയിന്ന് അങ്ങനെ ഇങ്ങട്ട വാങ്ങണ ഇതില്ല
ണ്ടാക്ക
ഉ ഉണ്ടാക്കും ഇപ്പൊ എന്റെ അടുത്ത് പറയാ സാധനങ്ങൾ എന്തു വേണെങ്കിലും കൊണ്ടുവന്നു തരാം കടയിൽന്ന് വാങ്ങണ്ട ഇവിടെ ഉണ്ടാക്കി തിന്നാൽ മതിയ ആ അതാ എന്റെ അടുത്ത് ആ അവിടുത്തേക്ക് എണ്ണ എത്ര കാലം അവര് ഉപയോഗിക്കാൻ തുടങ്ങിയതാന്നൊക്കെ പറയാ എൻറ അടുത്ത്
ആഹ അത് ശെരിയാ പിന്നെന്താ കൊറ തിന്നും ചെയ്യാലോ അവിടന്നാവുമ്പോ ആ വായം കൊണ്ട പോോന്ന കൊറച്ചല്ലാം ഇണ്ടാവുള്ളു
അതാണ് നമ്മുക്ക് തികയൂല കൊണ്ടന്നാല് അങ്ങനെയല്ലേ എത്രള നമ്മൾണ്ട
ഞമ്മൾ ഇണ്ടാക്കുമ്പോ കൊറെേ ഉണ്ടാക്കും ചെയ്യും കൊറെ തിന്നും ചെയ്യാ
ഉം
അത്ര അധികം കാശ് എടുത്ത് നമ്മള് വാങ്ങൂലല്ലോ വയറിറച്ച് കഴിക്കാനന്ന ആ കടി
ആ കാശ് മതി സാധനം വാങ്ങ ഞ ഞാൻ പിന്നെ കൊറെ തിുന്ന ആഹ മഴ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചൂട് വേണല്ലോ
ഉം അതും ശരിയാ ഉം അപ്പള്െ ആ ചൂടത്തരു ചായയും അയിക്കൊരു പൊരിക്കടി
അഏതെന്നെ അങ്ങനെ സമൂസ പിന്നെ ചട്ടിപ്പത്തിര ഒക്കെ ഉണ്ടാക്കുവോ
ചട്ടിപ്പത്തി ഇണ്ടകും കായ്പോള കായ്പോളല്ലേ
ആഹ ആഹ ഉം
പിന്നെ മുട്ട ബജി ഉള്ളി ബജി ഉ അങ്ങനെയൊക്കെ അങ്ങനെ ഓരോന്നും
ആഹ
ണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ
ആഹ ഒന്നും ഇഷ്ടപ്പെടൂല അള്ളാ എന്തുകക്ക് പറ്റൂലല്ലോ ആരും ഒരു മക്കൾക്കും പറ്റൂല ഉപ്പ് മാവൊന്നും
ഉം എണ്ണയ പൊരിച്ച കടീന്റെ അതന്നെ ഉം
കേ കേസരിൊക്കെ ഉണ്ടാക്കല്ലോ
കേസ ഇണ്ടാ ഞാൻ സേമിയോണ്ട് ഇണ്ടാക്കും
ആഹ് അതന്നെ സേമിിക കൊണ്ടല്ലാം ഉണ്ടാക്കല്
ഉം റവ കൊണ്ട ഉണ്ടാക്കും
സേമേണ്ട ഞാ ഞാൻണ്ടാക്കില്ല സേമേണ്ട
അന സേമിയോണ്ടത് ആ അതന്നെ ഉപ്പുമാവക്കെ ഉണ്ടാക്കത് പാല
ആഹ് ആ്
തപ്പഴൊക്കെ നിർത്തി ട്ട് നെയൽ മുപ്പിച്ച അത്ഷ്ട അതിപ്പോൊ റവോണ്ട് അങ്ങനെ ഇണ്ടാക്കവാണെ അത് ഇഷ്ടപ്പെടൂല
മധരെട്ട മധരെട്ട
ആഹ് ആ മധുരടും അതിലൊക്കെ മധുര ആഹ് ഇല്ലെങ്കിലും എരിവുള്ള കടിയന്നെ അവർ
ആഹ്
പിന്നെ സേമിയ ഞാന് എരിവിട്ടുണ്ടാക്കി അവർക്ക് ഇഷ്ടപ്പെടൂല ഞമ്മള് ക്യാരറ്റ് ഒക്കെ ഇട്ട് അങ്ങനെ ഉപ്പുമാവ്ണ്ടാക്കൂലേ പച്ചമുളകൊക്കെട്ട് ഇഞ്ചി ഒക്കെട്ട് അതില് അവർക്ക് മധുരടണം
ആഹ് സേമ്യം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കല്ണ്ട് ഉപ്പ്മാവ് പോലെ
നമ്മള് ഇതൊക്കെ
അല്ലാത് പച്ച ആ മറ്റേ പേക്ക് വാങ്ങുമ്പളേ അത് വറത്തിട്ട അങ്ങള് പിന്നെ
ഉം ഞാൻ സാധാ വർക്കാത്ത സേമിയ വാങ്ങല്
ആ ന്നിട്ട് അത് അത് ആ നീളത്തിലുള്ളതോ വാങ്ങല് അല്ലെങ്കില് ആ പൊടിച്ചതെന്നേണോ വാങ്ങല്. ഇങ്ങട്ട് പൊടിച്ചിട്ട് ഉപ്പ്മാവ്ണ്ടാക്കല
ആഹ് അത് പൊടിച്ചിട്ട് ഞാൻ വറക്കും. ന്നിട്ട് ഉപ്പ്മാവ്ണ്ടാ
ആ അതാ ചോയ്ക്ക്ണെ ഇങ്ങള് വീട്ട്ന്ന് വർക്കല്ണ്ടോ
ആഹ് വീട്ട്ന്ന വർക്ക അത് വറുത്തിട്ടുണ്ടാവലല്ലോ ആ നീളളള്ളത്
ആഹ് നീളള്ള പൊട്ടിച്ച്
ആഹ് ഉപ്പുമാവ്ണ്ടാ ഉം അയിഞ്ഞിപ്പ ഞാൻ ഇത് പായസ വെക്കാണെങ്കിലൊക്കെ ഞാൻ വറക്കും നെയ്യില്ട്ട് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് അങ്ങനെ
ആഹ് ആഹ് ആഹ് ഞാൻന്ന ഇണ്ടാക്കിയോക്കണം. ഇന്റെ വീട്ടില് കൊറേ ഇണ്ട്പ്പൊ പിന്നെ സേമിയത്തിന്റെത് അപ്പൊ ഞാൻ തോന്നി പായസണ്ടാ സേമിയ പായസം
ഞമുക്ക് ഇങ്ങനെ ഉപ്പുമാവൂണ്ടാക്ക എരിവ്ട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇഞ്ചി അങ്ങനെ ഇണ്ടാക്കൂല്ലേ ക്യാരറ്റ് ഒക്കെ ഏഹ്
അഎങ്ങനെ വെള്ളം കണക്കാക്ക
വെള്ളോ അതിന് പാകത്ത വെള്ളം ഞമ്മളിപ്പൊ ഒരു ഉപ്പു ഞാൻ എപ്പളും ഇങ്ങനെ ഇണ്ടാക്കി ഇൻക്കൊരു പരിചയാണ് അപ്പൊ ഒരു കറക്റ്റിൻക്കറിയാ. ഓരോ പാത്രത്തിൽ ഞാൻ വെക്കുമ്പോ അത് എളുപ്പം വേവോല്ലോ എളുപ്പം വേവും
വറവൊക്കെ ആകുമ്പോ അല്ല വറവൊക്കെ ആവുമ്പളെ ആ അയ് അയിലന്നെ വെന്ത്ണ്ടാവോ
ആഹ് ഉം കൊറച്ച് മതി കൊറച്ചല്ലാ ഇന്നാലും ഞമ്മള് ഒര് റവ ഉപ്പുമാവി അതിൽ കൂടുതല് വേണം
ആഹ് ആഹ് ഇന്നിട്ട് അത് പറ്റി ഇ ങ്ങനെ
ആഹ് വറ്റിച്ചങ്ങനെ വെള്ളംവ വറ്റിച്ചങ്ങനെ കൊടഞ്ഞ് അങ്ങനെ ഇതാക്കി ഒട്ടിക്കൊണ്ടല്ലാത്ത അതെ എല്ലാ
ആഹ് അപ്പൊങ്ങനെ കട്ട കൂടി നി
അതില്ല അത് ഉപ്പൂമാവ്ണ്ടാക്കി നമ്മള് ആക്കൂല നമ്മള് പാലൊക്കെ ഒഴിക്കുമ്പളാ അങ്ങനെ ആവ. പിന്നെ സേമിയ വറുത്താല് അയ്ന്റെ പശ പശ പോവൂലേ. വർക്കുമ്പൊ അല്ലെങ്കിലാണത് പശാവ
ആഹ് അപ്പം ഇങ്ങനെ വേറെ വേറെ ആയി നിക്കുംല്ലേ
പിന്നെ വെള്ളം കൂടരുത്. വെള്ളം കൂടിയാലും ഒട്ടിപ്പോകും അങ്ങനീണ്ട്
ആ ആ ആ അത വെള്ളത്തിനാണ് പാകം വരണ്ടിയെ അപ്പൊ ഇതേപോലെ വെല്ല്യൊള്ളി ഒക്കെ ഇട്ടിട്ടന്നെ ഇങ്ങള്
ആഹ് അങ്ങനെത്തന്നെ
ആ
ഇത്തിരി എണ്ണ ഇട്ടിട്ട് പിന്നെ വല്യുള്ളിയോ ചെറിയുള്ളിയോ ഏതെങ്കിലും ഞമ്മള് അതീക്കിട്ട് ഉഴുന്ന് പരിപ്പിന്റെ രണ്ട് മണി ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഉണ്ടെ ബീൻസ് ഒക്കെ ഇടാം പച്ചക്കടല്ല, ഗ്രീൻ പീൻസ്, ഇണ്ടാവില്ലേ പച്ച അനിക്കണ തൊക്കെ ഉം വേവിച്ച്?
ആ ണ്ടാക്കിനോക്ക്
ഏ പറ്റും ആയ്യിന് ഈ വാക്കൊക്കെ രാവിലെ വൈകുന്നേരോക്കെ ഇങ്ങനെ ഇഷ്ട്ടം? അവർക്ക് ഇഷ്ട്ടം പേടുല്ല സേമിയത്തില് അവർക്ക് മധുരം ഇടണം?
ആ ഞാ ആ ഞാന അങ്ങനെ തന്നെ ഉണ്ടാക്കിയ ഫുള്ള് സെമിയ പായസ
ആ ഞാൻ പായസം ഉണ്ടാക്കും പായസ അവർക്ക് ഭയങ്കര ഇഷ്ട്ട? എടയില് പായസം ഇണ്ടാക്കേണ്ടി വരും. കുറച്ച്വസമാ പായസം ഉണ്ടാക്കിട്ട് കുറേ ദിവ-
ഇനിയിപ്പ സ്കൂളിട്ട് വരാൻ സമയയി അടിക്ക് ഞാൻ പഴംപൊരിക്ക് അവിടെ മാവ്? ഇണ്ടാക്കി വെച്ചിട്ടുണ്ട്?
ആ അത് അതേ കൂട്ടി വെച്ചാ കൊറെേ ഒരു മഴ ഇണ്ടാവല്ലോല്ലെ? ഹലോ ഹലോ ഹലോ
ഹലോ
ആ പോയോ?
പോയിട്ടൊന്നുല്ല?
ഏ റേഞ്ച് പോയത് ആയിരിക്കുവല്ലേ?
ഉം ആ റേഞ്ച് പോണണ്ട് മഴക്കാറ് മഴ ഇന്ന്ജാകും ഉണ്ടോ എന്താന്ന അറിയില്ല ചെറിയദ് ഇടിവെട്ടണ അങ്ങനൊക്കെണ്ടാവില്ല ഇടിവെട്ട്
ഉം ആ ആ ആ
ചെറിയ തോതിലുള്ളൂ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവുവാണേ
അതന്നെ ഇവിടൊക്കെപ്പോളും മഴ പയ്യതോണ്ട് നിക്കാ.
ഏ ഇപ്പൊ ഇല്ല ഇപ്പൊ ഒരു ഓലർച്ച ഇണ്ട് ഇപ്പം സ്കൂൾ വീട്ന്നാ സമയതോണ്ട് കുറചൊരു തു
ഉം ഇവിടെ മഴ പെയ്യ്ത്ഉം ഇവിടെ കുറച്ച നേരം ഉച്എം കൊറച്ച് ചേരപയ്യാതിരുന്നോള്ളൂ അതി ഫുൾ ടൈം ഇവിട ഇങ്ങനെ പെയ്തോണ്ടേനിക്ക
രാവിലെ കൊറച്ച് നേരം പെയ്യത്? പിന്നെ ഉ കുറച്ച രം വെയിലുണ്ടായി?
ഏ
ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ പെട്ടെന്നൊരു മയ വന്ന്?
തിരിബിയത് ഒണങ്ങാനൊന്നും കഴൂല
ആ അതന്നെ വെയിലത്ത് കൊറച്ച് നേരം ഇട്ടു? ഉ മിഷ്യണിൽ ഒണക്കി ഞാാനവിടെ ഷിറ്റിന്റെ താഴെ പിന്നെ വെയിൽ എങ്ങന്ട് പോയി പാന്റ് ഒക്കേ ഞാൻ വെയിലത്ത്‌ ഇട്ടു? അത് കുളി കഴിഞ്ഞപ്പോ പിന്നെയും മഴയും പെയ്യ്തിട്ടാ?
ആഹ്‌
അതാണള്ളത് ഇങ്ങനെ നോക്കിക്കണം വെയിലൊക്കെ ഇണ്ട?
ഉം അതന്നെ ഉണങ്ങാന് ഒരു വെയില് തട്ടിയാലേ ഒരു സുഖംണ്ടാവുള്ളു?
ആ അത് വേറെ എന്തൊക്കെയുണ്ട് ചോറും കറിയൊക്കെ ആയ രാത്രിക്ള്ളെ
ആ, ഞാൻ പിന്നെ ഒന്നായിട്ട് വെക്കലാ?
ആഹ
ഉം മക്കള് സ്കൂൾട്ട് വ എനിക്ക് മൂന്ന മക്കളാ കൂൾട്ടാര ആയാോ
ഴ ഇന്ന് സ്കൂള് ലീവായിന്
ആഹ ഞാൻ ന്യൂസ ഒന്നും നോക്കിയിട്ടുംല്ലട്ടോ
ആഹ
റെഡ് എല്ലാർട്ട കയിക്കൂല്ലേ
ഏ
റെഡ ആണ്
ആ ആ് റെഡ് അലർട്ട ആയിട്ട് സ്കൂള് ലീവ് നിന്ന്
ഞാൻ ന്യൂസൊന്നും ഞാൻ നോക്കിയിട്ടില്ല
ആഹ ഇങ്ങൾ ഒറ്റക്ക കഴിക്കില്ല വീട്ടില്
ആ് അത് ഒറ്റക്കന്ന് ആഹ് ഞാനും മക്കളും
ഉം ഉ എല്ലാ ഇപ്പ എല്ലാരും പോകുമ്പോളെ
ആ പോും ആ ചെറിയ കുഞ്ഞുണ്ട് രണ്ടര വയസ്സായ അവന് ഉറങ്ങ ആ സമയത്ത്ഞൻ വിളിച്ചതല്ലേ
ആഹ ആഹ
ഇതി ഇങ്ങനെ എന്റെ കൂടെണ്ടോ
ഉ എന്നാ ശരിട്ടോ
ആഹ ആയിക്കോട്ടെ